ആഹ എന്താണ് പരിപാടി
ആഹ ഞങ്ങള് ഇവിടെ ഇരിക്കുന്ന്‌ ചായെലം കഴിഞ്ഞിട്ടൂടെ ഇരിക്കുന്നു
ഓക്കെ ഓക്കെ വേറെന്താ വിശേഷം
ആഹ വിശേഷം ന്നുല്ല ഇങ്ങനെയൊക്കെ പോണ് മക്കൾക്കൊക്കെ വെക്കേഷൻ ആഹ അതിന്റെയൊക്കെ ഒരു ഇതില് പോണ് ആഹ അപ്പഴ് കൊറച്ചൊന്ന് ഫ്രീ ആണ് ഇപ്പോഴ്
ഓ ഓ
ഇപ്പ ഇപ്പഴ് ഇപ്പൊ ഒരു രണ്ടാഴ്ച മുന്നേ ഞങ്ങള് പോയിരുന്ന്
ഓ എങ്ങോട്ടാ ഫാമിലി ആയിട്ടാ അതോ എങ്ങനെ
ആഹ മൂന്നാറിലാണ് പോയത്
ഓ ഓക്കെ പ്പ അവിടെ പോയാലും ചൂടാണല്ലേ
ആഹ് എന്നാല് ഇവിടത്തെ അത്ര ഒരു ഇതില്ല ഈ ഇടുക്കി വയനാട് ആ സ്ഥലങ്ങള്ലെക്കെ ഇവട്ത്തെ അപേക്ഷിച്ച് നല്ല തണുപ്പുണ്ട് അധികം ചൂടൊന്നുല്ല ഞങ്ങള് പോയപ്പഴേ ചെറിയ വെയിലെല്ലാം ഒണ്ട് പക്ഷേ തണ്പ്പുണ്ട്
ഉം ഇപ്പൊ എല്ലാ സ്ഥല്ത്തും ഫുൾ വെയില്ലന്നെയാണ്ല്ലോ
ആഹ് ഇപ്പം മൊത്തത്തി കേരളം ഫുള്ള് വെയിലാണ് ഇനി പുറത്തോട്ടുള്ള കാര്യങ്ങള് ഇഞ്ഞ് ആഹ് അ ത്രക്ക് അറിഞ്ഞൂടാ
ഉം ഓക്കെ ഓക്കേ ആഹ് എത്രെ ദിവസത്തെ പാക്കേജൊക്കേയായിരുന്നു എങ്ങനെയെ പോയത്
ആഹ് ഞങ്ങളൊരു മൂന്ന് ദിവസം എട്ത്ത് പോയി പിന്നെ ഞങ്ങളെ റിലേ ത്തീന്റെ വീട് അത് വരണ വഴിയിലാണ് അപ്പൊ അവടെയല്ലാം കേറിയിട്ടാണ് വന്നത്
ഓക്കെ എവടെക്കെ പോയി എവടെ മൂന്നാസ് പോയിട്ടോള്ളു എന്തെക്കെയിണ്ട് അവ
ആഹ് മോ ആഹ് കാണാനെക്കെ ഞങ്ങള് പിന്നെ എടക്കിടക്ക് പോണേക്കൊണ്ട് വാ ആവേ നമ്മക്ക് പ്പറിയല്ലാ ആ ഒരു ഇതില്ല ആദ്യായിട്ട് പോവുമ്പഴല്ലേ ഭയങ്കര ഇത് അമ്മള്ക്ക് കണ്ട് കണ്ട് പിന്നെ
ഓഹ് ഓക്കേ അല്ല അവടെ മെയിനായിട്ട് എന്താ ഏത് സ്ഥലക്ക്യാ കാണാന്ള്ളത് ഹലോ കേക്കാവോ
ആഹ് നമ്മളെ ആഹ് തേയിലത്തോട്ടം പിന്നെ ഗ്യാപ്പ് റോഡ് ആ വഴിയെക്കേണ് പോയത് പിന്നെ അവടുത്തെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടം പോലെയുള്ള അവിടെക്കെ പോയിരുന്ന് ആഹ് പിന്നെ കുട്ടിക്കളെ പാർക്ക് ഒണ്ടാരുന്നു അ വിടെയും കൊണ്ട് മക്കളെയും പോവാം മക്കളെയും കൊണ്ട് പോയിര്ന്ന്
ഓഹ് ഓക്കെ എങ്ങനെ കുട്ടികളെന്താ ചെറ്താണ്ല്ലേ
ആഹ് ചെറ്താണ് അപ്പഴെ ആഹ് അവർക്ക് പറ്റിയ കൊറേ ഗെയിമിങ്ങ് ഏഹ് പ്ലേ ഗ്രാപ്പേ പ്ലേ ഏഹ് കളിക്ക്യാനുള്ളെ കൊറേ ഇതൊക്കെ ഒണ്ടാരുന്നു അപ്പൊ അവർക്ക് ഉം
എങ്ങനെ നിങ്ങള് ഡെയിലി അതും പോയി എങ്ങനേണ് ആഹ് യാത്രക്കളൊക്കെ ഇഷ്ടാണോ ഏതാ
ആഹ് യാ ആഹ് യാത്രകളൊക്കെ പോവാൻ നല്ല ഇഷ്ടവാണ്
ഓ ഓക്കേ എവിടെക്കെ പോയിട്ടുള്ളത് എങ്ങനെ കേരളത്തിൽ മാത്രാണോ അതോ പുറത്ത് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്താണ്?
ഏ പോയിട്ടൊണ്ട് ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോഴാ പോയി ട്ടുണ്ട് പിന്നെ വീടിന്നും പോയിട്ടൊണ്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് പുറത്തോട്ട് പോയരുന്നു കേരളത്തിന്റെ പുറത്തോട്ട്ഊ ട്ടിയില് കൊടൈക്കനാല് മസിനകുടി അങ്ങനെ അങ്ങോട്ട് പോയി
ഓ ഓക്കഓക്കെ പിന്നെ ചട്ടല്ലേ എവിടെ ഏത് സ്ഥലം പോവാനാണ് അങ്ങനെ എന്തേലും
ആ ഇപ്പോഴും നമ്മള് ഇന്ത്യക്ക് പുറത്ത് പോവാന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് ആ ഇന്ത്യക്ക് പുറത്ത് പോവാന്നും പറഞ്ഞപ്പോ ഇരുന്നു അപ്പോഴാണ് ഈ യുദ്ധം തുടങ്ങിയത്
ആ ഓ
ടിക്കറ്റും എടുത്ത് വെച്ചതാണ് വിസ ഇവിടെ എടുത്താ അത്ര മതിയായിരുന്നു പിന്നെ യുദ്ധവും കാര്യോകൊണ്ട് മക്കളെയും കൊണ്ടേ റിസ്ക് എടുക്കണ്ടാന്ന് വിചാരിചു
ആ ഓക്കേ ഓക്കേ ആ ഇപ്പോഴും അങ്ങനെ ഫുള്ളായിട്ട് തുറന്നിട്ടില്ലല്ലോ ലേ
ആ ഇപ്പഴും കൊറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഒണ്ട് ഇപ്പൊ വാർത്തയിൽ ഒന്നും അധികായിട്ട് കാണിക്കുന്ന തന്നേ ഒള്ളൂ ഇവിടെ നിക്കുന്നോരൊക്കെ പറഞ്ഞു ഇപ്പോഴും മിസൈലാക്രമണവും പിന്നെ വില വർധന വേണ്ടില്ലേ പെട്രോളിന് ഒരു വട്ടം കൂടി ഇന്നലേം വീണ്ടും കൂടി
ഓ ഓക്കേ ഓക്കേ എവിടെയായിരുന്നു പോ പോവാൻ ഉദ്ദേശിച്ചത്
ദുബായില്ലാരുന്നു. പോവാര്ന്നത്.
ഓ ഓക്കേ.
ആ ഹസ്ബൻറ്് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴ് ആ മ്മക്ക് വെക്കേഷന് പോവാന്ന് പറഞ്ഞരിക്കും ആ
ഉവ്വോ ഓക്കെ ഓക്കെ. അങ്ങനെ പോയിട്ടുണ്ടോ ദുബായിലൊക്കെ അതോ ഫസ്റ്റ് ടൈം ആണോ?
അല്ല മുമ്പ് പോയിട്ടുണ്ട്. എന്നാലും കുറച്ച്നാളായി മോന് ജനിച്ചേന് ശേഷം. പിന്നെ പോവാൻ പറ്റിയിട്ടില്ല.
ആ മോൻ ജനിച്ചേന് ശേഷം ഞങ്ങള് പോ കോവിഡ് അങ്ങനെ കൊറേ വട്ടം പിന്നെപ്പോയപ്പൊ മോളായി പിന്നെ രണ്ട് പേരും ഒന്ന് വളർ. ന്ന് വരാൻ മൂന്ന് വയസിന് . ഒന്ന് ഏജ് ആവാതെ ഞങ്ങക്ക് കൊണ്ടു പോകാൻ പിന്നെ വേറെ ആരും ഇല്ല. കൊണ്ടോയാല് ഞങ്ങളെ നോക്കാനുള്ളൊരുപാട് അങ്ങനെയൊന്നും പോയി.
നോക്കാനും വേണ്ടല്ലേ
ആ ഉം ഇയാള് എവിടെയെങ്കിലൊക്കെ പോയിട്ടൊണ്ടോ?
അല്ല. എനിക്ക് നമ്മള ഫാമിലി ആയിട്ട് അങ്ങനെ പോവാറില്ല കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ. അത്യാവശ്യം വയസ്സൊണ്ട്. അപ്പോ ആ പിന്നെ. ഇപ്പോ എങ്ങോട്ടേം പോവാണെങ്കി തന്നെ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. ഒരു പ ഓര് പണ്ടത്തെ ' ആൾക്കാരായതൊണ്ട് അവര്ക്ക് അ. അങ്ങനെ ഇൻട്രസ്റ്റില്ല. ഇപ്പൊ രാ. വിലെ പോയി രണം വൈകീട്ട് വീട്ടിലെത്തണം എന്നാണ്.
ന്ന് വെച്ചാൽ ഞാനും വീട്ടിൽ നിന്ന് അങ്ങനെ ഒരുപാട് ലോങ് ട്രിപ്പ്. പ്പ്കളൊന്നും പോയിട്ടില്ല. രാവിലെ പോയാൽ വൈകിട്ട് വരണം. ആഹ് ഒരു രീതിയിലുള്ള ട്രിപ്പുകളെ ഞാനും പോയിട്ടുള്ളൂ.
ആഹ് എന്റെ അച്ഛന് അങ്ങനെയുണ്ട്. അതായത് രാവിലെ പോയ വൈകിട്ട് എ. ത്തണം എന്നുള്ളരിത്ണ്ട്. കാരണം ഫാമിലി മൊത്തായിട്ട് പോയാട്ടോ അല്ലെങ്കിൽ ഞങ്ങള് പ്പൊ എനിക്ക് രണ്ട് ചേട്ടന്മാരെ ഉള്ളത് അപ്പൊ ഇങ്ങനെ ചേട്ടന്മാരും ഞാനായിട്ട് പോയാ അങ്ങനെ പ്രശ്നഒന്നുല്ല. പക്ഷെ നമ്മള് ഫേമിലി മൊത്തത്തി. പോക അതായത് വീടൊക്കെ അടച്ചി. ട്ട് ഫുള്ള് പോവാണല്ലോ അപ്പോ അ അങ്ങനെ പോകുമ്പോ ഏഹ് അങ്ങനെ അഛന് വല്ലാതെ ഇഷ്ടല്ല.
ഉം. പിന്നെ ഞാൻ സ്കൂള്ന്ന്. ആഹ് സ്കൂള്ന്ന് രണ്ട് ലോങ്ങ് ട്രിപ്പിന് പോയിട്ടുണ്ട്.
ആഹ് ഏഹ് സ്കൂ.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
ആഹ് സ്കൂള് ഞാനും പോയിട്ടുണ്ട്. ഇതേപോലെ മറ്റേ ഏഹ് ചിക്മംഗ്ളൂര്, എഹ് മൈസൂര്, കൂർഗ്.
ആഹ് ഞങ്ങളത് കോളേജിന്നാണ് പോയത്. അത് അഞ്ചു ദിവസത്തെ ട്രിപ്പ ആയിരുന്നു സ്കൂള്ന്ന്.
ആഹ് അതെ ഞാന് പിന്നെ. പയാ സ്കൂ ഞാൻ സ്കൂൾന്ന് ങ്ങനെ പോയിട്ടില്ല. സ്കൂൾന്ന് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോണ്. ചിക്ക്മംഗ്ളൂരും ഉം മൈസൂരും പോയത് പിന്നെ ഡിഗ്രി. സമയത്ത് മൂന്നാരിൽ പോയിട്ടുണ്ട്. പിന്നെ
ഉം ഉം
ഏഹ് ഡിഗ്രി സമയത്തന്നെ ചിക്ക്മംഗളൂര് കൂർഗും പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളങ്ങെ നെ വീട്ടിൽന്നും അങ്ങനെ പോവില്ല പിന്നെ ഞാനും ചേട്ടനുമായിട്ട് ഇങ്ങനെ വയനാട് വൺണ്ടേ ആയിട്ട് പോയിട്ട് വന്നി ട്ട്ണ്ട് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞങ്ങള് ഞാനും ചേട്ടന്നും ഇങ്ങനെ ജമ്മു കാശ്മീർ ഇവിടൊക്കെ ണ്ടായി ല് പോണം
ആഹ് ഇവിടെയും പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ ആഹ് അങ്ങോട്ട് പോവാ അല്ലെങ്കി അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച് പക്ഷെ അപ്പോഴ അവർക്ക് ഇങ്ങോട്ട് വരാന് ട്ടി ക്കറ്റിന് ഭയങ്കര ചാർജ്
ആഹ് എനിക്കും ചേട്ടനും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞങ്ങള്ങ്ങനെ ഏഹ് കാശ്മീരിക്ക് പോണം ബൈക്കില് ഫോണം എന്നുള്ളതൊക്കെ ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് ഒക്കെണ്ട് ഇതുവരെ സാഹചര്യം ഒത്ത് വന്നിട്ടില്ല
ആഹ് ഞങ്ങളും കൊറെ നാളുകൊണ്ട് താജ് താജ്മഹൽ ഇതുപോലെ ഞാൻ പോയ കൊറെ നാള് കൊണ്ട് വിചാരിക്കുന്നു പക്ഷെ ഒരിക്കലും നടക്കുന്നില്ല
ആഹ് നമ്മൾ നമ്മൾങ്ങനെ ഇല്ലല്ല ഇല്ലല്ല ഞാൻ പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല ഞാനങ്ങനെ ഞാൻ അങ്ങനെ പോയിട്ടില്ല നമ്മൾ സ്കൂൾന്നും കോളേജ്ന്നും അല്ലാതെ അങ്ങനെ ഫാമിലി ആയിട്ട് അങ്ങനെ പോയിട്ടൊന്നുല്ല
ആഹ് ആഹ്
അപ്പൊ പിന്നെ എനിക്ക് പിന്നെ പറയയാണെങ്കിൽ ആ എനിക്ക് പാരീസില് ഭയങ്കര പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പോയിട്ടില്ല പാരിസില്ലേ എന്റെരു ഡ്രീമാണ് ഫ്യൂച്ചറില് ആ ഫ്യൂച്ചറിന് പോണം ആഹ് ഫ്യൂച്ചറില് പോ അതെ അതെ അതെ അതെ ഫ്യൂ ചറില് ഇങ്ങനെ പോണം വെച്ചിരിക്കുന്ന ഇതാണ് ആ പാരീസ് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ പക്ഷെ എന്നാലും നമ്മള് എങ്ങനെ പോവ എന്ന്
അല്ല ഇപ്പോഴേ കൊറെ നമ്മൾ കണ്ടിട്ടില്ല ടൂർ പാക്കേജും ടൂർ പ്ലാൻ ചെയ്യുന്ന ആള് അവര് വഴി പാം അതാവുമ്പ നമ്മള് ക്യാഷ് കൊടുത്താ ബാക്കി എല്ലാം അവര് നോക്കിക്കോള്ളും
അതെ അതെ അല്ല അത് ഓക്കെ അത് അറിയാം പക്ഷെ എന്നാലും എങ്ങനെ ഏതെന്ന് ഒന്നും സതൃം പറഞ്ഞ എനിക്കും അറിയില്ല കാരണം അതിനുള്ളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല ഞാന് അപ്പ അപ്പൊ ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് ഞാന്
ഉം ആഹ് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ആവുന്ന
അതെ അതെ ആഹ് അതെ അതെ അതെ അപ്പൊ ഞാന് പാരീസ് ഭാവീല് അതുപോലെ ബാലിയൊക്കെ ഇപ്പൊ ഫേമസ് ആവും ട്രെൻഡിങ് ആണല്ലോ എല്ലാരും പോണത്
ഉം
ഹലോ
അത് ഞാന് ഇങ്ങനെ റീല കണ്ടപ്പോഴ അവിടെ ഇങ്ങനെ നല്ല രസമുണ്ട് അതവിടെ ഇങ്ങനെ പോവാ അങ്ങനെ തോന്നി ഡ്രീം പ്ലൈസ് ഒന്നും ഇല്ല ഇങ്ങനെ പോങ്കി കൊള്ളാന്ന് ഇങ്ങനെ തോന്നയിട്ടുണ്ട്
അന്ന എനിക്ക് ഇതേപോലെ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് സിംമ്പിൾ ആണ് പോവാൻ
ഞമ്മക്കിവിടെ അടുത്തല്ലേ കൊച്ചീല് പോയാ അവിടെന്ന് അഞ്ച് മണിക്കൂറത്തെ കപ്പൽ യാ
അതെ അതെ ആഹ് ലക്ഷദ്വീപ് അതേപോലെ ഏ ബാലി ആഹ് പാരീസ് പാരീസാണ് മെയിൻ ബാക്കിയക്കെ പിന്നെയും കൊറച്ച് പൈസ ഉണ്ടങ്കിൽ ഒക്കെ സെറ്റ് ആക്കാം. ഇതൊക്കെയാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിനുള്ളരു സാഹചര്യം. ഇതൊന്നും ഇങ്ങനെ വന്നിട്ടില്ല പോണ്ടത് അപ്പൊ.
ആഹ് അത് തന്നെ ചിലപ്പോ കല്യാണം കഴിക്കുന്ന ആള് ചിലപ്പോ അതേപോലെ. ടൂറിനൊക്കെ പോവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരുമിച്ച്. ഓ ഇപ്പൊ എല്ലാരും കല്യാണം കഴിഞ്ഞാല് അപ്പഴ ഇന്റർനാഷണൽ ട്രിപ്പുകളാണ് പോകുന്നത്.
അതെ അതെ അതെ സത്യം ഇപ്പ ട്രിപ്പ്‌ ഇപ്പൾ എന്താ പറയുക ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും അങ്ങനെരു മൈന്റാ ഫസ്റ്റ് കല്യാണം കഴിക്കുന്നതന്നെ ഇതിനന് വേണ്ടിയിട്ട്. തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങെ തീക്കൊക്കെ കാണുമ്പോ സത്യം.
സ്പോൺസറേയും.
ആഹ് അതെ അതെ ആഹ് പണിയില്ലാ ഓക്കെ പിന്നെ കൊഴപ്പില്ല. എനിക്ക് അങ്ങനെ സാഹചര്യം ഒ ഒത്തു വന്നിട്ടില്ല. ഒത്ത വന്നാൽ പോ